ഹലോ ആഹ് ഹലോ ആഹ് കേൾ ക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം
സുഖം
എന്താ പഠിക്കണോ
അല്ലല്ല ഞാനിപ്പ ഹൗസ് വൈഫ ആണ്
ന്തേ വടി പ ചായ കഴിച്ചോ
ഫുഡ് ഇല്ല രാവിലത്തെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടോള്ളൂ
ആഹ് ഇപ്പൊ അടുത്ത പണി തുടങ്ങണം
ആഹ് അടുത്ത പണി തൊടങ്ങണം
മിസ്സ്‌ ഹലോ മിസ്സ്‌
അവിട്ത്തെ ചായുടി കഴിഞ്ഞോ?
ഓ കയ്ഞ്ഞ് പ്പോ ഹോസ്പിറ്റലിലേക്ക് വന്നതാ.
ആഹ്.
പല്ല് കാണിക്ക മെഡിക്കൽലേക്ക് പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടേ.
പല്ലിനോ ആഹ്.
ഒര് പല്ല് ണ്ട് ഊന്നിണ്ട് അവിടെ മറ്റേ പല്ല് വരേല്ല ന്ന് വെച്ച എട്ത്ത് കളയാനൊന്നുല്ല എട് തേനേശം എന്തിനാ എക്സ്റേ എട്ത്തേനേശം നോക്കും. കളയണോ അല്ലെങ്കില് വേറെന്തോ ചെയ്യണോ ഊനം ഇങ്ങട് ആക്കി കൊട് ക്കണം ന്നൊക്കെ എക്സറേ എട്ത്തേന്റെ ശെ തിരിയുള്ളു.
ആഹ് ആഹ്.
ഉം.
അപ്പൊ എക്സറേ എടുത്തോ ന്നിട്ട്?
ഇല്ലല്ല. ഇപ്പൊ ലയിനാണ്.
ആഹ്. എവിടെ കോളേജിലാണോ പല്ല്
അതെ അതെ.
ഉം. അപ്പ നല്ല തെര്ക്കായിരിക്കുംല്ലേ.
തെരക്കാണ്. അങ്ങട് നീങ്ങണ്ല്ല. പ ല്ലല്ലേ കേസ് വേറൊന്നും അല്ലല്ലോ.
ആഹ് അത് ശരിയാ പക്ഷെ അവിടുന്ന് കഴിച്ചിലായി കിട്ടാന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉം ങ്ങള് രാവിലെ പോയിനോ
ഉം രാവില ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല അനിയത്തിന്റെ സ്കൂള് പറഞ്ഞയച്ച് വീട്ടിലെ പണിയൊക്കെ കഴിച്ച്ങ്ങാണ്ട് ഇവടെ ഇങ്ങട് ഇറങ്ങിയതാ
ആഹ് ശരി ഉം ഇനിയിപ്പോ ഡോക്ടറെ കാണിച്ചോന്നില്ല അത് ഫസ്റ്റാട്ട് എക്സ്റേ എടുക്കാണോ
ഫസ്റ്റായിട്ട് എക്സറേ എടുക്ക ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ പ്രൈവറ്റില് അപ്പൊ പിന്നെ എക്സറേ എടുത്ത് ഇങ്ങാണ്ട് വരണംന്ന് പറഞ്ഞ തോ എക്സറേക്ക് വല്ല്യ പൈസാണ് അപ്പൊ പിന്നെ ഇവിടെ വരുന്നാ നല്ലത് എക്സറേക്ക് വല്ല്യ പൈസാണ് അപ്പൊ പിന്നെ ഇവിടാണല്ലോ നല്ല ഇവടാകുമ്പോ ചെറിയൊരു എളവ്ണ്ടാവും. ഇൻ്റമ്മക്ക് എന്തായാലും കാണിക്കാണ്ട്. അങ്ങനെ പോന്നതാ
ആഹ് പല്ലിനൊക്കെ നമ്മ പ്രൈവറ്റായിട്ട് കാണിച്ചാല് അമ്മക്ക് താങ്ങൂല. മ്മ് ഹ്. നല്ല
അതെ. നല്ല റെയ്റ്റാ. മ്മ് പക്ഷെ വേദന സയിച്ച് നമ്മളങ്ങട്ട് കാണി
ആ ആ അത് ശരിയാണ്. കാരണം പല്ല്നമ്മ ക്ക് പെ ട്ടന്ന് മാറണം മറ്റത് നമ്മള് അല്ല പല്ലിനാകുമ്പോ നമ്മക്ക് പെട്ട പട്ടെന്ന് മാറികിട്ടണം പറയാ
അതന്നെ
മറ്റേതമ്മള് കൊറേ കാത്ത്ക്കണല്ലോ. യേ. ഗവൺമെൻ്റില ക്കാവുമ്പോം
ആഹ്
ടൈമെടുക്കല്ലോ
ടൈമെടുക്കും
മഉം ഉം ഉം ശരി
പിന്നെന്താ എത്രയാള പുറത് ന്നാവാനാണ് സാധ്യത
ആഹ് വീട്ടിലെത്തുമ്പോത്ത്ന്ന്ന് ഇൻക് ക്ക് രണ്ടാള്
രണ്ടാള് ആണോ പെണ്ണോ
രണ്ട് പൺകുട്ട്യളാ
ഏഹ് ശരി എന്താ പഠിക്ക്ണെ ഇല്ല ഇന്റെ കല്യാണം കഴഞ്ഞിട്ടൊന്നുല്ല പഠിക്കാണ് നിക്കാഹ് കയിഞ്ക്ണ് നിക്കാഹ് കയിഞ് താണ്
ആ ആ ആ ആ
പഠിക്കാണ് ഞാൻ ഡിഗ്രി ലാസ്
ഓ ഏതാ കോഴ്സേതാ
അറബി
അറബ് ഓ ഉ അപ്പൊ ഇന്ന് ക്ലാസ്ല്ല്ലേ
ഇന്ന് ഞാൻ ഡിസ്റ്റന്റായിട്ടാ ചെയ്യ്ണെ
ഓ വീട്ടിലിരുന്നാട്ടാ
ഉം
ആ അപ്പൊ വേറെ എന്തെങ്കിലും കോഴ്സ് ന്തെങ്കിലും ചെയ്യ്ണ്ണ്ടോ ഇതിന്റെ കൂടെ
ഒക്കെ ചെയ്തീനി ഒക്കെ കഴിഞ്ഞു ചെയ്തതൊക്കെ കഴിഞ്ഞു ഞ് പ്പടുത്തതെന്തെങ്കിലും നോക്കണം
ആ ഇനിയിപ്പോ എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും ശ്രമിക്ക്ണ് ണ്ടോ
ഇന്ഷാ അല്ലാഹ് അങ്ങനൊരാഗ്രഹണ്ട്
ഉം എന്താ ഇതിനെ റിലേറ്റഡായിട്ട് ള്ള കോഴ്സാണോ ചെയ്തത് ഈ ഡിഗ്രിക്ക് ഏ എന്ത് കോഴ്സ ചെ ചെയ്തീന്നത് എന്ത് കോഴ്സാണ് സൈക്കോളജിയോ ആ
ആ
അത് ഡിസ്റ്റൻസ് ണോ അതോ അ ഓൺലൈനായി ആ
ഓൺലൈനെന്നെ പിന്നെ പൊറത്ത് പോയിട്ട് ക്ലാസ്സൊക്കെ അറ്റന്റ് ചെയ്യണം അയിന് വേ റെയും പൈസ കൊടുക്കണം
ആ ഇങ്ങനെ
പിന്നെ മെന്റലിസം ക്ലാസ്സ്‌ പൊറത്ത്ന്ന് ഉസ്താദ്മാരെ ക്ലാസ്സ്‌ ഉണ്ടാവും
ആ അല്ല എങ്ങനെങ്ങനെ മാസത്തിലോ അങ്ങനെ
അങ്ങനൊന്നല്ല അതൊക്കെ ഗ്രൂപ്പിലറിയും മാസത്തിലേക്കും ചെലപ്പോ കൊല്ലത്തില്ള്ള ഏതെങ്കിലും ദിവസേക്കും അങ്ങനെയൊക്കൊ ഇതാറ് മാസത്തെ കോഴ്സ്
ആ സർട്ടിഫിക്കറ്റ് ഞ്ഞങ്ങനെ
ഇതിന്റെ കൂടെ കിട്ടാണ്ട് കിട്ടാണ്ട് കാരണം അയ്ന് പങ്കെടുത്തില്ല
ആ അത് ശെരി ഉം ഇ എന്റെ ജോബിനൊക്കെ നോക്കണണ്ടോ ഏ
മക്കളൊക്കെ എന്താ ചെയ്യുന്നത്
മക്ക പഴ വല്യോള് രണ്ടാമത്തത് ചെറിയ കുട്ടിയാണ് ഒന്നര വയസൈ
മൂത്തള എന്താ പടിക്കണ
മൂന്നാം ക്ലാസ്സില്
ഐശ്വര്യ ശെറ ഇതല്ലേ
ചെറിയ മക്കളാണ്
ഉ എന്നൊക്കെ അത്ര പ്രായം ഉണ്ടായിരല്ലന്റെ
ഉ ഉം
അ
അമ്പളയൊക്കെ കുറെ പതിനെട്ട് വയസ്സകുമ്പോ അത്തിന് ആ ഞങ്ങളെ കാല പതിനെട്ട് വയസ് തികഞ്ഞ കല്യാണം ഇണ്ടാക്കാനുള്ള
ഉം എന്തിനാപ്പ വെറ്തെ കെട്ടിയിട്ട് പതിനെട്ട് വയസ്ില കല്യാണം
ആ ഇപ്പൊ ഇപ്പോ
അതെ
നമ്മൾ പ്ലസ് ടു പ്ലസ് ടു കഴിയുമ്പോത്തെ ചെല്ലണം എന്താ അല്ല നമുക്കിപ്പ വീട്ട അ അവിടെ ഒ അന്ന് അന്ന് പറയാനോ ഒന്നും കയ്ല്ലല്ലോ ഓല എന്താ തീരുമാനിക്കണേക്ക് നക്കാന്നല്ലാതെ
അതന്നെ ഇപ്പോളല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയരുും ആക്കയും തല്ലും കൃത്തും
ഉം ഒക്കെ ഇപ്പളാണ്
ഉപ്പ സ്വന്തം ഇഷ്ട സ്വന്തം കാര്യം സിന്താവാ
അപ്പം അവർക്ക് എപ്പളാ തോന്നണത് അപ്പൊ കല്യാണം ഉണ്ടാക്ക
ത്രോലോ ത്രോള
ഉ നിങ്ങൾ അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജോ
എന്റെത് അറയ്ഞ്ട്
പറഞ്ചട ഇപ്പൊ ലവ് ഇപ്പൊ ലവ് മാരേജ് ആണല്ലോ കൂടുതല്
ഓ എത്ര ആ ഇപ്പ ഉണ്ടാവും ആർക്ക ഞാ തോന്നാത്ത ഒരാള കാണുന്നമ്പോ
ആ അത് ശെരിയാണ്
അതിനോട് ഞാന് സപ്പോർട്ടെന്നുല്ല പക്ഷെ എതിർപ്പുള്ള ഇസ്ലാമികമായ രീതിൽ
ആ ആ ആ
ഒ എതിർക്കാനും പറ്റ ഒൗ ചെയ്യാനും പറ്റയി
ആ ഉ
ആ അ ശരിയാണ്
ഓരോ രോഓര
ആ ആ ഹം എന്നിട്ട് ക്ലാസക്കെ കഴ്യാനായില്ല അല്ല ഈ വർഷം കൂടില്ലേ
വർഷം ലാസ്റ്റ് ഇയറാണ്
ഉം എക്സാം ഒക്കെ കഴിഞ്ഞു അപ്പോ ഫോർത്ത് സമ്മ വരെയുള്ള എക്സാം കഴിഞ്ഞു അല്ല ഫോർ
അനെ ഫിഫ്ത് സെമ്മ്ന്റെ എക്സാം എഴുതാൻ നിക്ക ത്ത അടുത്ത മാസം
ആ അപ്പൊത്തിനു ആയോ എക്സ് സാമിനായോ
ഓ എത്ര പെട്ടെന്ന്
ആ അല്ല ഇതിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേള്ളൂ
എന്ത് ആ സ്റ്റാർട്ട ചെയ് കിട്ടോളൂ ആ ആണ്
ആ അപ്പൊ എക്സാം പെട്ടെന്നാണോ
ഇതുവരെ അങ്ങനെ പെട്ടെന്ന് ഫുള്ള് ഡിലേ ആയി ഇപ്പോൾ ഇതാ അങ്ങനെ പെട്ടന്ന് പെട്ടെന്ന് ആക്കുണ്ട് എന്താ അറിയിലാ നല്ല ബുദ്ധി വന്ന തോന്നിയാണ്
ഓ ബ മറ്റേത് നമ്മളൊരു രണ്ട് എക്സാം ഒരുമിച്ച് എഴുതേണ്ട അവസ്ഥേനെ
ഇങ്ങക്കൊ
ആ് ഞങ്ങള് ഞാൻ പഠിച്ചീനന്ന അങ്ങനെ നമ്മള് ഇപ്പൊ ഒരു തേർഡ് സെമ്മില എത്തി തേർഡ് സെമിന്റെ എക്സാമ ഒക്കെ ആവണന്റെ കൊറച്ച മുമ്പായിരിക്കാരം സെക്കൻഡ് സെമ്മിന്റെ എക്സാമ ഒക്കെ വരിക
ന്നെ
ആ അപ്പൊ നമ്മള് കൊറെ അന്നത്തെ ട്ടുണ്ടാവും ഉ ഇതിപ്പോ പുതി അതത് നമ്മള് ഇങ്ങനെ വരുമ്പോ നമ്മള് അയിൽബക്ക ആവേല്ലോ. പിന്നെ രണ്ടാമത് വീണ്ടും പഠിച്ച് തുടങ്ങണം.
ഉം
അങ്ങനെക്കെ രണ്ടുംപാട് മാനേജ് ചെയ്യാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേന്. ഉം ഇപ്പൊ പിന്നൊക്കെ ഉം അതൊക്കെ ഒരു കഥയേനി.
ഇന്നിപ്പാ കഥകള്
ആ അത് ശരിയാ, അങ്ങനൊക്കെ എഴുതുമ്പോ കൊറേണ്ട്. എഴുതാണ് ഉ. ഉം അന്നത്തെ സിസ്റ്റം ഇന്നത്തെ സിസ്റ്റം കുറെ മാറ്റ റ്റണ്ടല്ലോ
അതന്നെ നിങ്ങൾ ഡിഗ്രി തന്നെ പിന്നെ നിർത്തിയേ
ഇല്ല ഞാൻ ഡിഗ്രി ഫുളളാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അയിലാണ് ഞാൻ പ്രഗ് ഞ ഫസ്റ്റത്തെ മോള് പ്രഗ്നന്റ് ആയപ്പോ പിന്നെ എക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല.
ആ ഇനിപ്പോ കംപ്ലിക് ആക്കിക്കോളി ഇപ്പൊ എല്ലാ ഓപ്ക്ഷന് ഉണ്ടല്ലോ.
അപ്പ അമ്മന് അഞ്ച് ഉള്ളിലല്ലേ കംപ്ലീറ്റ് ആക്കാനുള്ളത്.
ആ.
അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മക്ക് എപ്പ വേണമെങ്കിലും
ഉം ഇത് കഴിഞ്ഞട്ടോ ടൈമയില്ല.
എങ്ങാ